എവിടെ കിടന്നുറങ്ങിയോ ഇന്നു
അല്ലേ ഇന്ന് ഉറങ്ങിയില്ല
ആ എന്റെ തിരക്കായി പോയോ ആഹ
ഇന്ന് ഓരോ തിന് നിന്ന് തിരക്കായി
ആഹ് ആഹ്
പിന്നെ മക്കളൊക്കെ ഉറങ്ങി രണ്ടാളും എണീറ്റിട്ടില്ല ഉറങ്ങിട്ട്
ആഹ് ആഹ്
ചായ ആഹ ചോറൊക്കെ തിന്ന്
ഉ ചായ റെഡിയായോ
ചായക്ക് വെള്ളമൊക്ക വെക്കട്ടെ ചായക്ക് എന്തേങ്കിലും വേണം ഉണ്ടാക്കും ണോ എല്ല ചെയ്യണ നിങ്ങളതൊക്കെ റെഡി ആയോ
ഉം ഞൻ ഉറങ്ങി നീചിട്ട് ഒള്ളൂ
അത് ശരി നല്ലൊരു ഉർക്കം ഉറങ്ങില്ലേ
ഉം ഉറങ്ങി നീച്ചു
മഴ വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഉണ്ടോ
ഉ നല്ല മഴയും ഇതുവരെ നല്ല ഇഡിയായിരുന്നു
ഏ ഇവിടെല്ല ഉം പിന്നെ സ്കൂൾ കുട്ട എന്താ സ്കൂളൊക്കെ തുറക്കാനായി തുടങ്ങീല്ലേ ഒക്കെ റെഡി ആയോ സാധങ്ങളൊക്കെ
ഒന്നും വാങ്ങിയില്ല എല്ലാം കിട്ടണം ബേഗും യൂണിഫോമ ബുക്കുംഒക്കെ കിട്ടണം നിങ്ങൾതൊക്കെ വാങ്ങിയോ പറ
ഇല്ല ഇല്ല യൂണിഫോം പിന്നെ അതന്നെ ഉണ്ട് അതിന് കൊഴപ്പൊന്നുംല്ല പിന്നെ ഒന്ന് കിട്ടാനും കൂടെണ്ട് ഒരു കൂട്ടം
ആ എ്ന്റെ മോള പുതിയ സ്കൂളാണ് അപ്പൊ പിന്നെ
ആഹ് എന്തായാലും വേണ്ടി വരും ഉ മഴ നേരത്ത ഉണ്ട് തോന്നുന്ന ഇപ്രവശ്യം അങ്ങനെയാണെങ്കിൽ
ആഹ് കണ്ടിട്ട് വന്നിണ്ട് വേനൽ മഴ അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താറില്ല പിന്നെ ചായക്ക് എന്താ കടി ഇണ്ടാക്കിയോ
ഇല്ല ബേക്കറി എന്തെങ്കിലൊക്കെ വൈകനേരം കടിയന്നും ഉണ്ടാക്കലില്ല അത് ഞാൻ ഇപ്പ കുടിച്ചും പെണ്ണ് ചല്പ്പം കുടിച്ചും അങ്ങനെ വേറെ ആക്കും പറ അപ്പ ഞാൻ ഫ്ലാസ്കില് വെള്ളം കൊണ്ട് അങ്ങനെ ചായ ഉണ്ടാക്കും
അല്ലാണ്ടതല്ല അ ചൂടുള്ളം ഉണ്ടാവും രാവിലെ ത് കു പെണ്ണിന് വൈകുന്നേരം ചോറിന്റെ കൂടെ അല്ലെങ്കിൽ കളിച്ചു വന്നിട്ട് ട്ട് അങ്ങനെയൊക്കെടെ ചായ ഒെക്കുണ്ട് ചെറുക്കന് ചായ വേണ്ട ഉം പിന്നെല്ല ഞാനല്ലേ
എല്ലാരും
ഉം ഞാൻ പിന്നെ വൈന്നാരം നിക്ക് കൊറച്ചെങ്കിലും കിട്ടണ എന്തോ
എനിക്കും അങ്ങനെ തന്നെ എന്തോ ഒരു ഒഞ്ഞു പോരാ ചിക്കുന്ന കിട്ടില്ലെങ്കി ചായ കിട്ട ഇന്റെ ഇന്റെ ചെറുതിന് നിർബന്ധാ. എണീറ്റ് വരുമ്പോൾ തന്നെ ചായൊക്ക കൊണ്ടാന്ന് റിം
ഏ ഇവളോട് ചോദിച്ചാലും കൂടെ ഒക്ക് വേണ്ട അങ്ങനെയാണ് ഇവള്. പക്ഷെ രാത്രി ചോർക്ക് ചെലപ്പം ചോയിക്കും.
അത് ശെരി ഓർക്കാംണ്ടാവലട്ടോ? വറക്കം കുറയും ഉം
അങ്ങനെന് ഞങ്ങൾ കിടക്കുമ്പോ തന്നെ നേരം വൈക്ണ്ണ്ട് അപ്പൊ അതാ ഉച്ചക്ക് ഒന്ന് പിടിച്ച് ഒർക്ക്ണത് ഒളെ ഉം മറ്റേത് തീരെ ഉറക്ക് ഉണ്ടാവലല്ലോ.
ഉം രാത്രി കക് ഇപ്പോഴത്താ ഫുഡൊക്കെ റെഡിഅയയോ
രാത്രയ്ക്കൊക്ക് മീൻ പൊരിക്കാണ്ട് കറിയുണ്ട്. മീൻമ്പരിച്ചണം അല്ലല്ല വെള്ളരി
ആ അപ്പൊ രാത്രി ചോറ്ന്നേക്കൂലേ?
ആഹ ചോറിന്നെ ഇവിടെ പിന്നെ ഇത് വായക്കുപ്പേരി ഉണ്ട്.
ആഹ്
അതുകൊണ്ട് അപ്പൊ അങ്ങനെ പോകും ഇനിയിപ്പോ കാര്യമായിട്ട്. അതന്നെ ഉള്ളു പിന്നെ നായ ഉണ്ട് നായക്ക് ഇറച്ചി തിളപ്പിക്കണം.
ആ അതിനെ കടിക്കുവോ നിങ്ങള് അതിന് പൂട്ടിട്ടതാ
അത് ചങ്ങലയിലാണ് രാത്രി ചെലപ്പം വിടും.
അഹ് ശരി
വാട്ടർ
ഹസ്ബൻഡ ഹസ്ബൻഡ ഇണ്ട വടെ
മോൻ വന്നതാണ്.
ആഹ്
മ്മ് ഞാൻ ഫ്രിഡ്ജി ഓഫ്‌ ആക്കി ക്ണ് മോട്ടർ ഇട്ടപ്പോ. അപ്പൊ അത് ഓൺ ആകാൻ മറന്നു. ഓഫ്‌ ആക്കിയത് മ്മ്
പ്പല്ല പിന്നതും നല്ലേ വോൾട്ടേജ് കൂടാ നല്ലത. ഞാനൻ ഓഫ് ആക്കിണ് ഞാൻ ഇപ്പ പിന്നൊക്കെ ഊരിട്ടത് എല്ലാത്തിറ്റിം. നല്ല ഇടിയായിരുന്നു അപ്പൊ പിന്നെ ഒക്കെ ഊരിട്ട് ഞാനുംതേമാരിനെ അത് ഓണൻമാക്കും.
ഉം അത് മറന്നു കിടക്കന് മുന്നേ മോട്ടർ ഇട്ടങ്ങാണ്ട് അങ്ങനെ ഇടതായി. പിന്നെ അത് ഓണാക്കാൻ മറന്നു.
ആഹ്
അതാ ഇടയ്ക്ക്നാണ് അങ്ങനെയൊക്കെ
ആ അക്കെണ്ടാവും മറവി മനുഷ്യനള്ളതാണ്.
ഉം എപ്പഴാ മോള് എണീക്കാ.
ഓള് ഇപ്പൊ കൊറച്ച് നേരമായിട്ട് ഒള്ളു ഉറങ്ങീട്ട് കൊറെ നേരയില്ല അവടെ ഞാൻ എന്തായാലും വേഗം ഓണർത്തനം അല്ലെങ്കിൽ രാത്രി തീരെ ഉറക്കണ്ടാവൂല.
ആഹ ഇത് നേരെ വെക്ണോകൊണ്ട്
ഉം കുറച്ചീസായിട്ട് ഇപ്പ നേരത്തെ ഉറങ്ങാനേ സുഖ ഇല്ലാത്തൊണ്ടോ. മരുന്നിന്റെ ഒക്കെ ഒരു സൈഡ് എഫക്ട് വരെ വേഗം ഉറങ്ങ്ടയിന് ഇപ്പൊ ഇന്നലെ പിന്നെ തല കുത്താനായി ഇന്നലെ പത്തര പത്തിനോന് ഒക്കായി മറ്റേ എട്ടര ഒമ്പതു മണി ഉറങ്ങിയെന്ന്
ആഹ്
സുഖയ്നീ ഞാൻ വേഗം കിന്ന് ഉറങ്ങിന്. അപ്പ, അങ്ങനെ നേരം വക്ണ്ട്. ഇനി അങ്ങനെ പറ്റില്ല. എനിക്ക് വേഗം ഉറക്കണം ന്ന് വിചാരിക്കുണ്ട്.
മ, ശീലായാൽ പിന്നെ അങ്ങനെ യണ്ട് ശീലമാ കും.
ആഹ്‌, അതെ.
ഉം
അപ്പൊ, ആഹ്‌, അങ്ങനെ, നേരത്തെ ഉറങ്ങിയാൽ തന്നെ രാവിലെ ക്കൊരു നല്ലൊരു ഉന്മേഷാണ്. മറ്റേത് ഉറക്ക അങ്ങട് തീരുല്ലോക്ക് കരചിലും.
ഏട്ടത്തയാള വന്നി ന്നോ പിന്നെ?
ഇല്ല. വന്നിട്ടില്ല, അഞ്ചത്തി ഓലൊക്ക വന്നാന്ന് പോയതാ.
ഈ അഞ്ചത്തിന്റെ മോന്റെ ഇതാണ് നാളെ, സുന്നത്ത് കല്യാണം ആണ്. ചെറിയൊരു ഫങ്ഷൻ പോലണ്ട്. ഉമ്മയൊക്കെ പോണ്ണ്ട് ഞാന് തിങ്കളാഴ്ച ഞാനൻ്റെ ഹസ്ബൻറ് അങ്ങനെ വിചാരിച്ച ക്കണ. പോവാന് എല്ലാവരും ഒരു ദിവസം പോവാതെ.
ആഹ്‌
പിന്നെ, അങ്ങന വിചാരിച്ചിട്ടുണ്ട് നാളെ ഏട്ടത്തിയും മാപ്പിളൊക്കെ പോവും. ചെയ്യാനൊക്കെ. ഞങ്ങള് എന്താ ഉ റപ്പയില്ലട്ടോ? ചെലപ്പോ. അങ്ങനെ, ആ ആറ മണികുമ്പോ പോണര്ക്. ഏഴു മണിക്കാണ്. ടൈം കിട്ടി. ആ, ടൈം
ആഹ്‌, ടൈമ ഒക്കെ ആവുമ്പോള ബുദ്ധിമുട് ല്ലേ രാവിലെ തന്നെ പോണം. ഉം എല്ലാ സന്തോഷത്തിലയിക്കാര പ്പൊ?
ആഹ്‌, അപ്പൊ നല്ല സന്തോഷത്തി ലാ എന്താ, കാര്യം അറില്ലല്ലോ? മിട്ടായി കിട്ടും. പൈസ കിട്ടും. ഡ്രസ് കിട്ടും.
ഉം, ന്റെ എളച്ചഛന്റെ കുട്ടിന്റെ. ഇപ്പ അനക ഇവളെ പ്രായണ് കുട്ടീന്റെ അത് ഇ കഴിച്ചന കിടക്കണ്ട്. കടക്കണ തന്നെ ഇ ല്ലാ പറഞ്ഞു. പയത്തുക്കണന്നൊക്കെ പറഞ്ഞു.
ആഹ്
കിടക്കായിട്ട് ഉ പിന്നെ അവന്റെ എന്താ മൂത്താപ്പാന്റെ എന്താ, അളച്ഛ്റെ വേറെളച്ചഛ്റെ കുട്ടികളൊക്കെ അങ്ങനെ, കള ചിച്ചു എല്ലാം അവിടെ ഒലൊക്കെ ഉണ്ട്. അപ്പൊ, ഇവൻ ക്കും കളിച്ച് പോകാന അങ്ങനെ.
ഉം ഉം എന്തൊക്കെ ആണ്. അവരെ കൊണ്ട പോയത് ഓര് അല്ല കൊണ്ടോന്നത് അനി കി ആഹ്‌, എന്താ വാങ്ങി കൊ ടുക്കണ്ടേന്നുള്ളരു പ്ലാന് ഇല്ല. എന്താന്നറിയില്ല. നമ്മക്ക് ആദ്യട്ടാണ്.
അതല്ല, ഈ, പ്രസ ഇതിന്റെ പോലെ തന്നെ അല്ലെ. അപ്പൊ പ്രസവത്തിന്റ മരിക്ക ന്നെല്ല. ഓരോ രുത്തർ ചിലർ അങ്ങെ ഓരോ മു മുട്ട, പഴം, അങ്ങനെയൊക്ക വാണം. അങ്ങനെ ഉം, അങ്ങനെ ത്തന്നെ കൊണ്ടോവ. മുട്ടയും പഴം ചിലര അരിഷ്ടം. ഇഷ്ടം കൊണ്ടോകും തടി നന്നവാന പറഞ്ഞു ങ്ങാണ്ട്. ബൂസ്റ്റോ, അങ്ങനെ എന്തെങ്കിലുമൊ ഒക്കെ ആയിട്ട് വാങ്ങിയാലും മതി.
അതൊന്നും തിന്നൂല ഐറ്റങ്ങള് അതാണ് ചെറിയ മക്കള.
ഒക്കെ വാങ്ങണം ആരോ ഇതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ
അതിന് ഓള് അവിടെ രണ്ട് മൂന്ന് ദിവസൊക്കെ നിക്കേണ്ടാവുള്ളു.
ഏ
അതഴിഞ്ഞ ഇളച്ചന് പോകും ഓന് ഇവിടെല്ല ജോലി ദൂരെണ് അപ്പൊ ജോലിക്കൊവും അപ്പൊ പിന്നെ കുട്ടി ഓക്ക് വയ്റ്റില്ണ്ടല്ലോ ഓഹ് ആറാം മാസായിണ് അപ്പൊ വളെ ഇമ്പനെ ഇട്ത്ത് പൊന്തിക്കാനൊന്നിനും കയ്യൂല അപ്പൊ വീട്ട്ക്ക് കൊണ്ടാക്കും എന്തായാലും ആടെ പോയോന്ന് കാണണം ന്ന്ട്ട് വീട്ട്ക്ക് സാധനങ്ങള് വേറെ എന്തേ വാണങ്കിലൊക്കെ വിട്ട്പോയിട്ക്കണ്ടിയെരും പിന്നെ അവ്ട്ന്ന്ങ്ങട്ട് കൊണ്ടരാ ആഹ് അങ്ങനാക്കണ്ടെ അങ്ങനൊക്കെ വിചാര്ച്ച്ണ്ട്
ഉം ചേലോല് കാണ ഈ ഡ്രസ്സും കൊണ്ടോവ്ണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ത്ത്ക്കാണ്ടൊക്കെ വാണം കൊണ്ടു പോണ് കാണാൻ പോകാനാണ റ്ഞ്ക്കാണ്ട് ഇവിടെ കടീലോരാൾ വന്നിനു ന്നട്ട്ടെ ട്രൗസറും കുപ്പായൊക്കെ ഇട്തൊണ്ടണ്ടെയ്ന്നു
ഉം ഇവന് ട്രൗസറും കുപ്പായൊന്നും പറ്റൂല ഓന് ഫെന്റും കൂപ്പയന്നെ വേണം ട്രൗസർ കൂപ്പായൊക്കെ
ന്താ വെള്ളത്തുണിം അയ്ക്ക് മാേച്ചയ്യ്ണണ്ട് കുപ്പായും ന്നൊക്കെ പറഞ്ക്കാണ്ട്
ആഹ് അത് ചെയ്യാൻ പോകുമ്പോ അങ്ങനെ കൊണ്ടു പോവും
ആഹ് പക്ഷേ എന്നിട്ട് ങ്ങനെ കൊണ്ടയ്ന്നു ഉം പലോലും പല ഐറ്റത്തിലല്ലേ പിന്നെ ഓരോ ഭാഗത്തുകൂടേം പല ആഘോഷങ്ങളും കാര്യങ്ങളും ഓക്കണ്ടേയ്നും എത്താലേ വല്യ പരിപടികിക്കാണ്ട് കഴിക്കുന്നോരോക്കെ ണ്ട് ഇങ്ങന് തൊക്കെ
അത് ലാസ്റ്റ് മൂറിയൊക്കെ ഒണങ്ങി ആഹ് പിന്നെ പള്ളിലൊക്കെ പളീക്ക് പോണ ടൈമില് ഭയങ്കര വല്യ പരിപാടിയാ ഫുഡോക്കെ ണ്ടാക്കി ഉം ഞങ്ങളെ ഈ ഭാഗത്ത്ക്കോക്കണ്ട് നല്ല ഫുഡൊക്കെ ഉണ്ടക്കോ എല്ലാരും വിളിക്കോ നമ്മളിപ്പോ പ്രസവിച്ച ഒരു കുട്ടിനെ ഏഹ് ആഹ് ന്നാപ്പത് അൻപിന്റെ അങ്ങനെ തൊണ്ണൂറിന്റെ ഒക്കെ ഉണ്ടാവ്ല്ലോ വല്യ പരിപാടി കഴിക്കുന്നെ അതേപോലെ തന്നെ ഇതാക്കിക്ക ഏഹ് അയ്ന് ഡ്രസ്സ്ട്ക്കണം അതൊക്കെണ്ട്
ഏഹ്
നമ്മക്ക്ത് ഞാൻ ങ്ങനെ കേട്ട്ണ് ഞങ്ങളെ വീട്ന്റട്ത്തൊക്കെ കണ്ട്ണ് പക്ഷെ അമ്മക്കാ അനുഭവത്തി അദ്യയ്ട്ടാണ്
ഞാനും തന്നെപ്പട്ത്ത് അടുത്ത കാലത്തൊന്നുല്ല പ്പ എളച്ചെന്റുട്ടിന്റ് അങ്ങനെഓല് കഴിച്ച്ക്ക്ണ്റ്ഞ്ഞു കഴിച്ചപ്പളോന്നും ഓല് അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല കഴിച്ച് രണ്ടീസം കഴ്ഞ്ഞിട്ടാണ് പിന്നെ ഓളെ പ്പന്റെട്ത്ത്ക്ക് ങ്ങനെ ഡ്രസ്സ് ട്ക്കാന് പോയപ്പോ അങ്ങനെ പ്പനോട്ങ്ങനെ പറ്ഞ്ഞിന് നല്ലാണ്ട് ഓല് അങ്ങനന് പരിപാടി ആക്കിട്ട് ണ്ടാക്കിട്ടില്ല മൂന്നാമത്തെ കുട്ടീന്റെയാണ് അപ്പോല് ഉം അങ്ങനെ ണ്ടാക്കിയിട്ടില്ല എന്നിട്ട് പരാതിണ്ട്റ്ഞ്ഞു അങ്ങന്മാർക്കൊക്കെ പറഞ്ഞില്ലന്നിള്ളെ
ഉം അങ്ങനെ പറഞ്ഞാലും ഒര്ക്ക നല്ലെ ഇതൊക്കെ കൊണ്ടോട്ക്കണ്ടെ അപ്പ ആഹ് ഒരു ബുദ്ധി ബുദ്ധിമുട്ടിക്കതെ കഴിക്ക്ണീനൊക്കൂല
ഉം എല്ലാർക്കും ബുദ്ധിമുട്ടന്നെണതെയ്
ഉം അതെ അതെ ഇത് ശരിക്കും നല്ല സന്തോഷള്ള പരിപാടിയൊക്കെനെണ് ക്കായിയാത്തൊക്ക ഒരു ബുദ്ധിമുട്ടാണ്നെ
അതാണ് ഉം
അത് ചിന്തിച്ചാ മതി അപ്പൊ എല്ലാ ദേഷ്യവും തീരും ഓൽക്കും വേണ്ടിറ്റെന്നെണത് പറയാത്ത് എട്ക്ക്ണ്ന്നുള്ളെ അത് ബുദ്ധിമുട്ടാക്കര്ത്ച്ചിട്ടാണ് പിന്നെ ഈ കിട്ടിയ സാധന അങ്ങട്ട് തിരിച്ച് കൊടുക്കണോ ആഹ് അയിന്റെന്നും ആവശ്യം ഇല്ലല്ലോ
ഉം
ഇവടെ ഇവടിം ഞങ്ങളോട് ചെല്ലാനോന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഇന്റെ ഇമ്മ ഉങ്ങലൊക്കെ പോകുണ്ട്
ആഹ് ആഹ്
ഇന്നാല്ലേ ഞാന് വിളിക്കട്ടോ ഇതിക്കൊരു കോള് വര്ണ്ട് ആരാ നോക്കട്ടെ
ആഹ് ശരി ന്നാ